ആഹ് പറഞ്ഞോ എന്ത് ചെയ്യുന്നു?
ഞാന് ഹൗസ് വാമിംഗ് ആണ്. ഹൗസ് ഫാമിംഗ് ആണ്!
ആഹ്! ആഹ്! എന്ത് ചെയ്യവാ?
ഫുഡൊക്കെ കഴിച്ചോ രാത്രി?
ഇല്ല കഴിച്ചിട്ടില്ല ചായക്കട്ടിയ കുടിച്ചിട്ടേള്ളൂ.
എഏന്തോ?
റ്റീ കുടിച്ചിട്ടുള്ളൂ.
ഓ ഓ ശുദ്ധി കഴിക്കുന്ന സമയമായില്ലേ?
ഇല്ല കഴിക്കാരായിട്ടില്ല പത്ത്. പത്തുമണി ആവണം കഴിക്കണമെങ്കിൽ. ആ ഞങ്ങൾ പത്ത് മണിയാകും കഴിക്കണമെങ്കിൽ.
ഉ സൺഡേ സ്പെഷ്യൽ ആയിട്ട് എന്തുവാ കഴിക്കാൻ.
ഇന്ന് സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കിയത് നെയ്ച്ചോറും.
ഓ പിന്നെ എന്ത് വേണോ ഞങ്ങക്ക് ചോ ചോറായിന്ന് കഴിക്കാൻ.
ആഹ് ഭക്ഷണം കഴിക്ക കേക്കാരല്ലേ.
ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവാ.
ഓ
ആഹ് മഴയൊക്കെ എങ്ങനുണ്ട് അവിടെ മഴയുണ്ടോ?
ആഹ് നല്ല കാലാവസ്ഥയ.
ഉം ഇവിടെയും ഭയങ്കര നല്ല മഴയായിരുന്നു വൈകിട്ട് ഭയങ്കര കാറ്റായിരു
ഇവിടെ നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ട്.
ഓ ഓ മക്കൾസ് എന്ത് ചെയ്യുന്നു?
ക്കാണ്.
ആ നല്ലോണ്ണം പഠിക്കുവോ?
ആഹ് പഠിക്കും കൊഴപ്പൊന്നുല്ല.
ഉം പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ?
വീട്ടിലെല്ലാർക്കും സുഖമാണ് നിങ്ങള് മാധ്യമം ഏഹ് എന്തെങ്കിലും ഒക്കെ വായിക്കലുണ്ടോ മാധ്യമം ബാലരമ നോവല് ഉ
ഞാൻ അങ്ങനെയൊന്നും ആഹ് ഇടക്ക് പണ്ടൊക്കെ നമ്മള് കുഞ്ഞായിരുന്ന ഇപ്പൊ ബാലരമയൊക്കെ വായിക്കുവായിരുന്നല്ലോ ഇപ്പൊ ഫോണിന്റെ ഇതാണ് നമ്മള് ഫോണിൽ തന്നെ
അല്ല മനോരമ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ
ആഹ് അങ്ങനൊന്നും ഞാൻ അങ്ങനെ വായിക്കാറില്ല
പിന്നെല്ല ഗ്രഹലക്ഷ്മി
ഇല്ല അങ്ങനൊന്നും ഞാൻ വായിക്കാം പണ്ട് വായിക്കുവായിരുന്നു ഇപ്പ ഞാൻ അങ്ങനൊന്നും വായിക്കാറൊന്നും ഇല്ല അങ്ങനെ
ആഹ്
ഉം എടക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോ എന്തെ നമ്മൾ ചെയ്യുന്നല്ലാതെ അങ്ങനെ വായിക്കത്തോന്നും ഇല്ല
ഓഹ് ആഹ് അത് മാ മ പത്ര നോവലായിട്ടൊക്കെ അങ്ങനെ പത്രൊക്കെ വേടിച്ച്
ഉം പത്രമൊക്കെ നമ്മൾ വീട്ടി രാവിലെ ഇടക്കൊക്കെ വായിക്കാറുണ്ട് അത് എന്നും ഇല്ല വല്ലപ്പോഴും ഒക്കെ നമ്മള് വായിക്കും ഉം അങ്ങനെ പിന്നെ ഫോണിന്റെ ഇതാണല്ലോ ഇപ്പം
ആഹ്
ഉം പക്ഷെ ഇടക്ക് എന്തെങ്കിലും കിട്ടിയാ വായിച്ചാലങ്ങ് വായിച്ച ണ്ടിരിക്കും പക്ഷെ അങ്ങനെ അതിലോട്ട് നോക്കാറൊന്നും നമ്മള് ഇല്ല
ആഹ് ഞാനീ യൂട്യൂബിൽ ഇങ്ങനെ പത്രങ്ങളൊക്കെ ഉണ്ടാവല്ലോ നമ്മള് നോവലൊക്കെ ആഹ് നോവലൊക്കെ അടിച്ചു കൊടുത്താലൊക്കെ
ആഹ് കഥകൾ ഞാനും അങ്ങനെ ഇടക്ക് ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്ക കാണുമ്പോ അങ്ങനെ അതൊക്കെ നോക്കി വായിക്കാറുണ്ട്
ആഹ് അതന്നെ ഞാനൊന്നും വായിക്കലുണ്ട് പിന്നെ ഞാൻ അങ്ങനെ മംഗളം അങ്ങനെയൊക്കെ വേടിച്ചിട്ട് അതൊക്കെ നോവലായിട്ട് വായിക്കും
ആണല്ലേ ആഹ് അം അല്ലാതെ നമ്മള്പ്പോ പണ്ടല്ലേ നമ്മള് ബാലയരമയൊക്കെ കുഞ്ഞായിരുന്ന ഇപ്പൊ വായിക്കുന്ന ഉം ബാലരമ അതിലെ ഓരോ കഥകള് ഒക്കെ നമുക്ക് ഭയങ്കര കാര്യവാ പിന്നെ അങ്ങനത്തെ എന്റർട്ടെയ്ൻമെന്റ് ഒന്നും ഇ
ഇല്ല അങ്ങനൊന്നുല്ല. ആഹ് പണ്ടത്തെ കാലൊക്കെ പോയല്ലേ ആഹ് ഇപ്പൊ മക്കളക്കെ ആയപ്പോ മക്കളക്കെ ആയപ്പോ
ഉം
ഇപ്പ മക്കളപ്പയപ്പോ നമ്മക്ക് എല്ലാ മറന്നിലേ എല്ലാ
അതാ നമ്മള് പണ്ട് പണ്ടത്തെ നമ്മുടെ കാലഘട്ടമാണ് അതൊരു അതാണ് നമ്മുടെ ഏ റ്റവും തിരിച്ച് കിട്ടാത്ത ഒരു ഇതാണ് നമ്മുടെ ബാല്യകാലം എന്ന് പറയു
ആഹ്
ഉം അത് മിസ്സി യ്യുന്നുണ്ട് നല്ല രീതീ ഉം
മോന് പഠിക്ക ആഹ് നോവലൊക്കെ പഠി ക്കുന്ന വായിക്കുന്ന ഇഷ്ടാണ്. ഞാൻ വായിക്കല്ണ്ട് വേടിച്ചിട്ട് വായിക്കലൊക്കെ ഇണ്ട്. മനോരമ ആഹ് വായെന്നെ ഒയ്വ് നമ്മള് പണിയെക്കെ കഴിഞ്ഞിരിക്കുമ്പള് വീട്ടിലുള്ള പണികളൊക്കെ കണ്ണി കഴിഞ്ഞിരിക്കുമ്പള്
ആഹ് വായിക്കുവല്ലേ
ആഹ് റെസ്റ്റ് എടുക്കുമ്പോ ഒന്ന് വായിക്കും.
ഉം പാട്ടൊന്നും കേക്കത്തില്ലേ പാട്ട് കേക്കുന്ന ഹോബിയൊന്നും ഇല്ലേ
ഏഹ് പാട്ടും കേൾക്കും.
ആണല്ലേ പണ്ടത്തെ പാട്ടൊക്കെ കേക്കാൻ എന്ത് രസവാ. എനിക്ക് പണ്ടത്തെ പാട്ട് കേൾക്കുന്നത് ഇഷ്ടം ഇപ്പഴത്തെ പാട്ടിനേക്കാളും പണ്ടത്തെ പാട്ടൊക്കെ കേക്ക
ആഹ് എനിക്കും അതന്നെ ഞാന് സിനിമെക്കെ കാണും സിനിമ കാണാനും ആഹ് ഫോണില് സിനിമ സീരിയല് അങ്ങനെയൊക്കെ
ഞാന് സീരിയലാ കാണുന്നു ജിയോ ഹോട്ട്സ്റ്റാറിൻ്റാത്ത് സീരിയല് കാണും
ആഹ് ഓട ഹോട്ട്സ്റ്റാറലന്നെ ഞാനും സീരിൽ കാണലേ
എന്റെ ഇഷ്ടപ്പെട്ട സീരിയലയിരുന്നു പാ ത്ര പാവിത്രം പക്ഷെ അതിപ്പ ഇല്ലല്ലോ
ആഹ് ഞാനിപ്പ ചെ സീരിയലിപ്പ ചെയ്യുന്ന കാണുന്നത് ഈ പുഴയും കടന്ന്ന്നുള്ള സീരിയൽ ഉണ്ടല്ലോ
ആഹ് അത് ഞാനും കാറാറുണ്ട് അതെനിക്കിഷ്ടാ
ട്ടാണ് എനിക്ക്
ഉം നല്ല സീ
കാണും അതെ ആഹ് മഴ തോരും മുമ്പ് ഞാനും കാണലായി
ഉം ചെയെ്തളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ടി വിയിൽ കാണുന്നേക്കാളും കൂടുതലും ഫോണിൽ തന്നെയ കാണുന്നത്
ആഹ് ഞാനും അങ്ങനെത്തന്നെ ഹോട്ട് സ്റ്റാറിലൊക്കെയാണ് കാണുന്നത്
അതാ അവര് ചെയീത് കാണുമ്പോൾ നമുക്ക് അവര് ജീവിച്ചു കാണിക്കുന്ന പോലെ തോന്നും
ആഹ്
ഉം
ഞാൻ എങ്ങനെ ആഹ് ടീക്ങ് നല്ലതാണ് നല്ല രസണ്ട്
അതാ നമ്മുക്കും പിന്നെ നമ്മുടെ ജോലിയൊക്കെ തീർന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ രണ്ട് ടൈൻമൈന്റ് തൊക്കെല്ലെ ഉള്ളു.
എന്റർടൈമല് ഉള്ളു. നമുക്കൊന്ന് കാണാനൊക്കെ
ഉമ്മി
ഏഹ് എന്റർടൈമ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കാണാനൊക്കെ കഴിയുള്ളല്ലോ. ഹലോ ഹലോ എന്താ മോളു കൈ എന്റെ ചെവിയിൽ ഇടുന്നത് അടി കിട്ടണ മോളുന്